ഹൽ കേക്ക്ണില്ലേ
ഹലോ
ഹലോ ഞാൻ പറയ്ണത് കേക്കണില്ലേ
ആഹ് ഇണ്ട്
ആഹ് എന്താ വർത്താനം
നല്ല വാർത്താനം ഇങ്ങളതോ
ആഹ്‌ കൊഴപ്പൊന്നുല്ല എന്താ പണി
എന്താ പണിയൊക്കെകയിഞ്ഞ് ഫുഡ് കയ്ച്ങ്ങനെ ഇരിക്കാണ്
ആണല്ലേ എന്തയ്നി ഉച്ചക്ക് കൂട്ടാനൊക്കെ ചോറിന്?
ഉച്ചക്ക് മീന് ചോറ് മീൻകറി പിന്നെ തേങ്ങാ ചമ്മന്തി
ആഹ്‌
അവിടെയോ
ഇവിടെ ചിക്കൻകറി കേബേജ്ജ് തോരന്, പപ്പടം, അച്ചാറ്
ഏഹ്
വെറുതെരിക്യാവുലെ
ആഹ്‌
ഏഹ്
ങ്ങളോ
ഞാന് കുട്ടി വരാ സമയായി അപ്പോക്ക് എന്തേലൊക്കെ സ്നാക്ക് ണ്ടാക്കാനും വാണ്ടീട്ടേ ബ്രെഡ് ഉണ്ടായിരുന്നു അപ്പൊ അയ്ക്കൊരു എന്താ ന്യൂട്രല്ലമായിരിക്കത്ത ചോക്ലേറ്റിന്റെ ഒരു സ്പ്രെഡ്ണ്ടാക്കീനി അത്ണ്ടാക്കി കഴിഞ്ഞ് അപ്പൊ വീട്ടില് വിരുന്നാര് വന്ന്ക്ക്ണ്
ഏഹ്
ഉം വീട്ടിലാരൊക്കേണ്ട്
വീട്ടില് മ്മാ പ്പാ അനിയന്
ആഹ്‌ എല്ലാരുണ്ടോ വീട്ടില്
ഇല്ല ഇല്ല ഞാനും മ്മീം മാത്ര ഒള്ളു അനിയന് സ്കൂളി പോയക്കാണ് പിന്നെ ഇപ്പാ പണിക്ക് പോയക്കാണ്
ആണോ ആഹ്‌ ആനിയനപ്പളാ എത്താ
ഓന് ഓന്റെ സ്കൂള് നാല് മണിക് വി അപ്പൊ കൊർച്ച് ഇവടന്ന് കൊർച്ച് ദൂരാണ് ഞങ്ങള് ആഹ് ബസ്സിന് പോണം വട്ന്ന് ഓനെ കൊണ്ട്രാൻ പോണങ്കി അപ്പൊ എന്നുങ്ങനെ ബസ്സിന് പോയി കൊണ്ടരല് നടക്കൂലല്ലോ അപ്പൊപ്പന്തായാലും വരും പണി കേറി ട്ട് വരുമ്പോ അങ്ങനെ ഓനെ കൊണ്ടരലാണ് അപ്പൊ സ്കൂളിന്റെട്ത്തന്നെ തറവാട്ണ്ട് അപ്പൊ ആഹ്‌ അവിടെ ഓന്റെ കസിന്നും പഠിക്കണുണ്ട് രണ്ടാളും ഒേരേ ക്ലാസ് ലാണ് അപ്പൊ ഓന് ആഹ് അപ്പ ഓലങ്ങനെ സ്കൂ സ്കൂള്ട്ട് വന്നപ്പം തറവാട്ട്ക്ക്‌ പോവും ന്നട്ട് അവിടുന്ന് ഇപ്പച്ചി പണി കേറി വരുമ്പോ അങ്ങനെ ഓനെ ഇട്ത്ത് വരലാണ്
ആഹ്‌ അത് ശരി അപ്പം സ്കൂൾ ബസ്സൊന്നും വരൂലേ വീടിന്റെ അടുത്ത് കൂടെ? ആഹ്‌ ഓള് സ്കൂൾ ബസിലാണ് വെര ഞമ്മളെ ഇവടൊരു റോ മെയ് ഞമ്മളെ വീടിന്റെ മുന്ന്ക്ക് വരൂല എന്താ മെയിൻ റോട്ട്മ്മക്ക് ഞമ്മള് കൊർച്ച് ഒരു പോക്കറ്റ് റോഡ്ണ്ട് ആ പോക്കറ്റ് റോട്ട്ക്ക് ഓലെ വണ്ടി വരൂല
ഏഹ്
ഓൽത് മെയിൻ റോട്ട്മ്മ മെയിൻ റോട്ട്മ്മ കൂടെ പോകൊള്ളൂ അപ്പൊ അങ്ങട്ട് കേറി നിന്ന് കൊടുക്കണം
ആഹ്‌
അവിടുന്ന് ചെലപ്പോ ഞമ്മള് ടൈം കിട്ടിയിട്ടില്ലെങ്കി ഒള് ഒറ്റക്കന്നെ വിട്ട് ക്ക് വരും കൊഴപ്പൊന്നുല്ല
ആഹ്‌
ഉം ചായക്കെ കടിയെക്കെന്താ? ഓള് ഇന്ന് വെള്ളിയാഴ്ചയല്ലേ ഇന്ന് നേരത്തെ വരും നാല് മണിയാകുമ്പയേക്ക് എത്തും മറ്റേത് നാലര ആഹ് സമയാവുമ്പളാണ് ഞാൻ നാലേ കാലാവുമ്പോ ത്തിന് ഞാനാ റോഡ്മ്മക്ക് അങ്ങട്ട് മെയിൻ റോഡുമ്മക്ക് നിക്കാന്
ആഹ് ഞങ്ങക്ക് അന്ന് ചായക്കടിയും തീരുമാനായിട്ടില്ല ചെല പ്പം ഇപ്പെച്ചി വരുമ്പോ അങ്ങനെ കടേന്ന് എന്തേലും ഒരു കടിയൊക്കെ വാങ്ങി വരും ചായ ഇവിടെ ഇണ്ടാക്കും അങ്ങനെ അല്ലെങ്കി എന്തേലും സാധനങ്ങള് ഇണ്ടെങ്കില് ഇണ്ടാക്കും ഇപ്പൊ അങ്ങനൊന്നുംല്ല അപ്പൊ പിന്നെ ഇണ്ടാക്ണില്ല എങ്ങനെ?
എന്തൊക്കെ കടികള ഇണ്ടാക്കല്?
കടിയാള് പഴംപൊരി ഏഹ് സാധനങ്ങള് എന്തൊക്കെ ഇല്ലേ അയിനനുസരിച്ച് ഇണ്ടാക്കും ഇപ്പ മക്രോണിണ്ടല്ലോ അത് കൊട്ന്നച്ച്ക്ക്ണ് അപ്പൊ അയ്ക്കാണെങ്കില് ഇനിയും വേറെ സാധനങ്ങള് വേണം ക്യാരറ്റ്, ക്യാപ്സിക്ക, അങ്ങനെയും ഇണ്ടാക്കും പിന്നെ ക്രീമി പോലെ ഇണ്ടാക്കല്ണ്ട് അങ്ങനിം ഇണ്ടാക്കാം രണ്ട്ക്കായാലും സാധനം വാണം ആഹ് ആഹ് ചീസൊക്കെ ഇട്ട നല്ല ടേസ്റ്റ ചീസൊക്കെയിണ്ട് അപ്പൊ അതൊക്കെ ഇ ണ്ട് ഇണ്ടാക്കിയാലും രസാണ് അപ്പൈക്ക് കൽ ക്യാരറ്റ് ഇതൊക്കെ വേണം അപ്പൊ പിന്നെ അഹ് കൊട്ന്നിട്ടെ ഇണ്ടാക്കാൻ പറ്റൂ ആ പച്ചക്കറി നല്ലോണ ഇണ്ടായാലെ
കൊണ്ട്രരാൻ പറഞ്ഞോക്കൂലേ വരുമ്പോ?
ആഹ്
ആഹ്
അപ്പൊ അത് കൊണ്ടരാണി ഇണ്ടാക്കണം അല്ലേ എന്തേലൊക്കെ വാങ്ങി വരല്ലാണ് ഇന്നലെ ഞങ്ങള് ഇവടെ ഇല്ലേനി ഞങ്ങളൊരു മഞ്ചേരി പോയക്കേനി അപ്പൊ അങ്ങനെ പോയി വന്നപ്പോ മറ്റേ ഇത് കൊട്ന്നീനി ചായക്കടിക്ക് കൊഴലപ്പം അങ്ങനെ എടയ്ക്കൊക്കെ ബേക്കറി വാങ്ങുള്ളു അല്ലാത്തപ്പം എണ്ണക്കടി തന്നെയാണ്
ആഹ് ബേക്കറി നല്ലതല്ല കുട്ടിയക്ക് കൊടുക്ക്ണത്
ആഹ് ബേക്കറി അധികം കൂട്ടില്ല അയ്ന് അഹ് കൊട്ന്ന് വെച്ചാ അപ്പത്തനെ കയ്യും ഇവടെ അനിയനങ്ങനെ എപ്പളും തിന്ന് ഇങ്ങനെ കഴിച്ചും
ആഹ് കുട്ടിയാക്കെ ബേക്കറി ആഹ് ബേക്കറി കൊടുത്താല് ഫുഡ് ചോറ് കഴിക്കാൻ മടിയക്കാരം കുട്ടിയക്ക്
ആഹ് അതാണ് അങ്ങനെ ചോദിച്ചണ്ട് നിക്കും അപ്പ തന്നെ കഴിച്ചു മാ
അല്ലെങ്കിൽ എന്ത് ചെയ്യണോന്നറിയോ കാണാതെ വെക്കണം ചോയിക്കുമ്പോ കാണാതെ എടുത്ത് കൊടുക്കണം പക്ഷെ ഇപ്പത്തെ കുട്ടികൾ അങ്ങനെയല്ല ഓല് തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ചും
അത
ആഹ് അനിയനെത്രാം ക്ലാസ്സിലാ പഠിച്ചണെ
ഓന് ഒന്നാം ക്ലാസ്സില്
ആഹ് രണ്ടാം ക്ലാ
ആഹ് ഒന്നാം ക്ലാസ്സില്
ഒന്നാം ക്ലാസ്സിലോ
ആഹ്
ആഹ് പഠിക്കോ
ആഹ് പഠിക്കും പഠിക്കാൻഒക്കെ ഉഷാറാണ്
ആഹ് ആഹ് നിങ്ങൾ രണ്ട് കുട്ടിളെയ്ക്കാരല്ലേ
ഞങ്ങള് രണ്ടാവും മൂന്ന് കുട്ടികള് താത്തണ്ട്
ആണോ ആണോ
ആഹ്
താത്താന്റെ കല്യാണം കഴിഞ്ഞതാവൂലേ
ആഹ് കല്യാണം കഴിഞ്ഞത അവള അവിടെയാണ്
ആഹ് ഇയ്യ്‌ പഠിക്കണോ
ആര്
ഇത് പഠിക്കാണോ
ആഹ് ഞാൻപ്പൊ പ്ലസ് ടു കഴിഞ്ഞിക്കയാണ് അപ്പൊ ഇങ്ങനെ കോഴ്സുകളെ പറ്റി ഞാൻ അന്വേഷിച്ചോണ്ട് നിക്കാണ് ഓരോ ആഹ് റിസൽറ്റൊക്കെ കൊഴപ്പൊന്നുമില്ല
ആഹ് മാർക്കൊക്കെ ഉണ്ട് അത്യാവശ്യത്തിനുള്ള മാർക്കൊക്കെ ഉണ്ട് ആഹ് നീ എന്തെടുക്കാനാണ് പ്ലാന്
ഇനി നഴ്സിംഗ് ആണ് വിചാരിക്കുന്നത് അങ്ങനെ എൽ ബി എസ് നേഴ്‌സിങ്ങിന് കൊടുക്കണില്ല അതിന് നയൻറ്റിഫ് വ് നയന്റിണയൻ പെർസെന്റേജ് എന്താലും വാണം എന്നാലെ കിട്ടൂള്ളൂ അങ്ങന്നെ എൽ ബി എസ് അല്ലാതെ പാരാമെഡിക്കൽ ആയിട്ടുള്ള കോഴ്സസ് അവള് അങ്ങനെ കൊടുക്കണം ഒപ്റ്റോമെട്രി കാർഡിയാക്ക് എം ഐ ടി അങ്ങനെ കൊറേണ്ടല്ലോ അതില് അങ്ങനെ കൊടുത്തിടണം ഉം
ആഹ്
അപ്പൊ അതില് കിട്ടീട്ടില്ലെങ്കി നോക്കണം മൈസൂര് ബാംഗ്ലൂര് ഉം
ആഹ്
മൈസൂരും ബാ ബാംഗ്ലൂരും കുറവാണ് ഇവിടുത്തെ വെച്ച് നോക്കുമ്പോ നഴ്സിങ്ങിന് ഇവിടെ ഡൊണേഷൻ തന്നെ ആറാണ് പറയുന്നത് അപ്പൊ പിന്നെ മൈ
ആഹ് അവിടെയൊക്കെ കൊറേ കോളേജുകൾ ഉള്ളതുകൊണ്ടെ
ആഹ് അതാണ് അവിടെ ഏഹ് ഈ ഡൊണേ പക്ഷന്റെ പൈസ കൊടുത്താൽ മതിക്ക് പഠിച്ചിറങ്ങാന് അതും എഡ്യൂക്കേഷൻ ലോണില് പോകും ബാക്കി
ആഹ് ഓക്കെ ഫ്രണ്ട്സൊക്കെ ഫ്രണ്ട്സൊക്കെ മെഡിക്കൽ ഫീൽഡ് തന്നെ
അല്ല അല്ല അല്ല മെഡിക്കൽ ഫീൽഡില് ആഹ് ഞാന് ആഹ് ഉറപ്പിച്ചിട്ടില്ല അങ്ങനെ ആരും മെഡിക്കൽ ഫീൽഡ് നഴ്സിംഗ അല്ലാത്ത താല്പര്യുണ്ട് അല്ലാ അതൊക്കെ നോക്കണണ്ട് അങ്ങനെ ഡിഗ്രി ആരും എടുക്കണില്ല അപ്പൊ അങ്ങനെ കോഴ്സസ് വരുന്നതേ ഡിഗ്രി എടുക്കണള്ളൂ ഡിപ്ലോമ ആയാലും എടുക്കണില്ല ഡിഗ്രി മാത്രമായിട്ട് ആരും എടുക്കണില്ല
ആഹ് അഹ് അത് വേണെന്നുണ്ടെങ്കി പിന്നെ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാൻ പറ്റൂല്ലേ
ആഹ് പറ്റും പക്ഷെ നഴ്സിംഗ ഒക്കെ ആകുമ്പോം അല്ലാത്ത കോഴ്സസ് ആയാലും ഇതല്ലേ നാല് ഇയർ ഡിഗ്രി ആടഡ് കോഴ്സാണ് പിന്നെ ഏഹ് കൊമേഴ്സും ഹ്യുമാനിറ്റീസ് ഒക്കെ ആവുമ്പളല്ലേ ആഹ് കോമേഴ്‌സ് ഡിഗ്രി വേണ അവൾക്ക് എന്തായാലും എന്ത് പഠ ആഹ് സയൻസ് പിന്നെ ആഡ് പ്ലസ് കോഴ്സ് ആണ് ഡിഗ്രി പ്ലസ് കോഴ്സ് ആണ ഉണ്ടാവുക
ആഹ്
ആഹ് അപ്പൊ പിന്നെ എല്ലാരും ഡിഗ്രി
ഏഹ് ആഹ ആഹ് അതുകൊണ്ട് ഇക്കാരല്ലേ എല്ലാരും ഡിഗ്രക്കൊരു മടികാണിക്കണന്നത്
ആഹ് അതാണ് നാല് ഇയർ വെറത്ത് പോവല്ലേ നല് ഇയർ പഠിക്കാണെങ്കിലും ആഹ് ജോലിആവൂലല്ലോ
ആഹ് എന്തേലും കോഴ്സ് പഠിച്ചാല ജോലിയായക്ക് നമ്മളെ കാര്യങ്ങൾ നോക്കാൻ വേ ആരാളോ വേറെ ഒരാളോട് ചോദിക്കേണ്ട ആവശ്യല്ലല്ലോ
ഇല്ല ഡിപ്ലോമ കോഴ്സാണെങ്കിൽ ഡിഗ്രി അപ്പൊ വാല്യ കുറവായിരിക്കും
ആഹ്‌ അല്ലപ്പം ചെയ്തൂടെ ഡിഗ്രി
ആഹ്‌ ചെയ്യാം
ആഹ്‌
അങ്ങനെ ഡിപ്ലോമ കോഴ്സസ് കൊറെ അങ്ങനെ വിളിക്കുന്നുണ്ട് പിന്നെ ഞങ്ങള് നോക്കണില്ല അഞ്ചു മാസം ആറു മാസം ചിലപ്പോ ഒരു ഇയർ അങ്ങനെ പറഞ്ഞണ്ട് എങ്ങനെ
മെഡിക്കൽ ഫീൽഡ ആണെങ്കിൽ ഏറ്റവും നല്ല തന്നെയാണ് വേഗം ജോലി ലൻ കിട്ടും എപ്പോഴും ആഹ്‌ എപ്പോഴും ജോലിക്കുള്ള സ്കോപ്പുള്ള ഒരു ഫീൽഡാ ണ് മെഡി മെഡിക്കൽ ഫീൽഡ് അതേഏത് ഫാർമസി ആയാലും ലാബ് ടെക്നീഷ്യൻ ആയാലും നഴ്സിംഗ ആയാലും എല്ലാത്തിനും നല്ല സ്കോപ്പ്ണ്ട് എപ്പഴും
ആഹ്‌ അതെ നമ്മളെ നാട്ടില ഇല്ല നമ്മളെ നാട്ടില് ശമ്പളം വളരെ കുറവാണ്
ആഹ്‌
പുറത്ത് നോക്കണം എന്നാല് സെറ്റിൽ ആവുള്ളൂ
ബി എസ് സി നേഴ്സിംഗാണോ അതോ ജി എൻ എം ആണോ എടുക്കാ ഉദ്ദേശിക്കു ന്നദ്‌
ജി എൻ എം രണ്ടോ വിചാരിക്കുന്നുണ്ട് പൈസേന്റെ വച്ച് നോക്കിയിട്ട് രണ്ടോ തീരുമാനിക്കുള്ളു ടി എം ആണെങ്കിലും രണ്ട് ഇയർ കഴിഞ്ഞ് പോസ്റ്റ് ബി എസ് സി എടുത്ത എക്സാം എഴുതാനായിട്ട്
ആഹ്‌
എഴുതിനായിട്ട് അങ്ങട്ട് പോയാ മതി മീൻസ് നമ്മള് പഠിത്തം കഴിഞ്ഞട്ട് വിട്ടില് വർക്ക് ചെയ്യ വാണെങ്കിൽ എന്നിട്ട് അയ് ഇപ്പം പോസ്റ്റ് ബി എസ് സി എടുത്തിട്ട് എക്സാംഴ്താ മാത്ര പിന്ന ബാംഗ്ലൂർ പഠിച്ചെങ്കിൽ അവിടെ പോയി എക്സാം മാത്രം എഴുതിയാ മതി അപ്പൊ പോസ്റ്റ് ബി എസ് സി എടുത്ത കഴിഞ്ഞാല് ബി എസ് സി ലെവല ആഹ്‌ ഞാൻ സയൻസാണ് എടുത്തിനി
ആഹ്‌ ആഹ് ആഹ്‌ അപ്പം ബി എസ്സി നഴ്സിങ് എടുക്കായിരിക്കൂല്ലേ നല്ലത്
ആ ഹ്‌ ബി എസ് സി നേഴ്സിംഗ് നാല് കൊല്ലം ആ മറ്റേത് മൂന്ന് കൊല്ലം ആണ്
ആഹ്‌
ജി എൻ എം പിന്നെ മൂന്ന് കൊല്ലം ജി എൻ എം ന് മൂന്ന് കൊല്ലം ആയി ഞാൻവർക്ക് ചെയ്യ മറ്റേത് ഒരു കൊല്ലം കൂടി പഠിച്ച്
ആ പോസ്റ്റ് ബി എസ് ഇപ്പം ജി എൻ എം എടുത്തിട്ട് ഈ പോസ്റ്റഫേസിയ വരെ രണ്ട് കൊല്ലം ഉണ്ട് അപ്പൊ നമ്മ കുറ എക്സ്പീരിയൻസ് പക്ഷെ അത് ബി എസ് സി പോസ്റ്റ് ബി എസ് സി ബി എസ് സി ആയാലും വീണ്ടും നമുക്ക് എക്സ്പീരിയൻസ് വേണം ബി എസ് സക്ക്ല് എക്സ്പീരിയൻസ് വേണം ജി എൻ എം ആ രണ്ട് ഇയറിന്റെ എക്സ്പീരിയൻസ് പറ്റൂല
ആണല്ലെ
ആ അങ്ങനെണ്ട് അപ്പ പിന്നെ ബി എസ് സിഎടു
ആന്നഎന്തായാലും അങ്ങനെ നോക്കിട്ട് ചെയ് ഹലോ
ഹലോ
ആഹ് എന്തായാലുംഏ അങ്ങനെ എല്ലാം ആലോചിച്ചിട്ട് ഒക്കെ തിരഞ്ഞെടുത്തിട്ട് നോക്ക അന്വേഷിച്ചിട്ടൊക്കെ ചെയ്യാ
ഉം
ആ എന്നാപിന്നെ എന്താ
ആഹ് എന്ന ശരി
ആ എന്നാ ശരി